ഹലോ ആ എന്താണ് വിശേഷം?
ശേഷം എന്താ മഴ പെയ്ത് മഴ ചോറ
ആ കൊള്ളാം പിള്ളർഒകൊ വന്നോ.
എല്ലാവരും വീട്ടില് ഇഹ് ഹലോ
ആഹ് വീട്ടിലെല്ലാരും എത്തിയോന്ന്. ചായ കുടിച്ചില്ല ചായ കുടി
ഇല്ലത്തില്ല അ അതെ ഇന്നെന്താ ചായി
ചായക്കിതേ ചായയും പഴംപൊരിയാണ് പഴംപൊരി വീട്ടിലെണ്ടാക്കിയേ ആഹ് ആഹ് പിന്നെ ഇപ്പണ്ടാക്കിയത് പിള്ളേർക്ക് അതാ ഇഷ്ട്ട കടേന്ന് വാങ്ങിക്കുന്നതിനോട് അധികം ഇഷ്ടല്ല അപ്പൊ അത് കാരണം ഇണ്ടാക്കി
ആ നല്ലത് ഉം
ആ അതെ ഓരോ അസുഖങ്ങളെക്കോ വന്ന കാരണം ആ അതെ അതെ അ പിന്നെ നമ്മള് പിന്നെ അതിന്റെ പുറകെ നടക്കണം ആ അതെ അതെ മഴയും കൂടെ കടേല് ചിലപ്പോ കൊറെേ ദിവസമായിട്ട് വറുത്ത വച്ചേക്കണ ആയിരിക്കും
അതെ എണ്ണം മാറ്റില്ല
പൊറകെ ഹോസ്പിറ്റലും കാര്യമായിട്ടൊക്കെ നമ്മള് തന്നെ നടക്കണ്ടി വരും
പിന്നെ പിന്നെ ഇന്ന് തന്നെ സ്കൂള് തൊറന്ന് ആ ക്ലാസ് പോകും ആഹ് ക്ലാസ്സും പോകും പിള്ളേര് പിന്നെ അ - അസുഖങ്ങള് എന്ന് അറിഞ്ഞെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നു യോണ്ട് ആയി കിട്ടാൻ കാത്തു നിൽക്കുവാ പകരാന് വീട്ടിൽ തന്നെ പിള്ളേർക്കൊക്കെ എളുപ്പം എളുപ്പം പകരില്ലേ
ആഹ് അതെ അതെ ശരിയാണ് ഇപ്പഴത്തെ പനി വന്നാ ഒരാഴ്ച രണ്ടാഴ്ച പിന്നെ പോവാൻ- സ്കൂളിലും പോകാൻ പറ്റില്ല
ആ അത് തന്നെ പിന്നെത്തെ മക്കള് അങ്ങ് -
പക്ഷെ പരീക്ഷ തൊടങ്ങുംയെന്ന് പറഞ്ഞ് ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉം അപ്പൊ പിന്നെ- ഒരാള് എട്ടില് മൂത്താള് ചെറുത് അഞ്ചിലും ഉം അതെ നമ്മള് പഠി- ജോലിയൊന്നും അല്ലല്ലോ ഇപ്പ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് പിള്ളേർക്ക് നമ്മളൊക്കെ ഒരു ദിവസം ഒരാഴ്ച സ്കൂളിൽ പോയില്ലേലും ഒരു കൊഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് പക്ഷെ അത് അല്ലല്ലോ
ആഹ
ആഹ ഹഹ
പിന്നെ ആണെങ്കിൽ മൊബയിലിനെയൊക്കെ ഒഴിവാക്കിട്ട് ഏറ്റവും നല്ലത് വൈകിട്ട് വെക്കാനില്ല പക്ഷെയിപ്പ ചായക്ക് വേണങ്കിൽ എന്തെലും ഒന്ന് ഇണ്ടാക്കാം എന്നൊള്ളു ഉം അപ്പ പിന്നെ-
ഇവിടെ വൈകിട്ടത്തേക്ക് എല്ലാം പണ്ട് തൊട്ടേ ഇങ്ങനെ- ചൂടോട് കൂടി വേണം അതുകൊണ്ട് രാത്രി രാവിലെ ഒരു ചോറ്- ഇപ്പ പിന്നെ വൈകിട്ട് ഒരു വെപ്പ് അങ്ങനത്തെ രണ്ടു തരത്തിലാ അപ്പൊ പിന്നെ വൈകീട്ടായിരിക്കും മീൻ മേടിക്കണ ആഹ് ആഹ് പിന്നെ എന്ന് വെച്ചാ രാവിലെ ഉച്ചയ്ക്ക് പിന്നെ കറിക്ക്- വൈകുന്നെരത്തെ മീൻ മിക്കവാറും മീൻ വാങ്ങിക്കും മീനായിരിക്കും അപ്പൊ അത് ഉച്ചയ്ക്കും കൂടി നമ്മള്- എടുത്തു പോകും ഒപ്പിക്കും പിന്നെ വൈകുന്നേരം അമ്മ വീ - വീണ്ടും വെക്കും അങ്ങനെയാണ് എല്ലാ ദിവസവും വൈകീട്ടാണ് പുതിയതായിട്ട് കറി വെയ്ക്കുന്നെ
മീൻ വാങ്ങികൊണ്ട് വരാ
ആഹ് മീൻ വേണം ഇവിടെ എറച്ചി മീനൊക്കെ വേണം പിള്ളേർക്ക് ആഹ് ആഹ്
ഇവിടേം മീൻ വേണം നെറച്ച് പിന്നെ ഇത്- പച്ചക്കറി ആണെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും പിന്നെ പറ്റു എങ്ങനെ വെച്ചാല് നാളികേരം അര - ഏതൊക്ക അറിയാണ് കൊള്ളാം
ആഹ് ആഹ് ആഹ് പാടാണ് ഓഹ് ശരി ശരി ഇവിടെ പിന്നെ അങ്ങനെ കൊഴപ്പില്ല എന്നാലും- പച്ചക്കറിയല്ല ആ പച്ചക്കറി എല്ലാം കഴിക്കില്ല ചിലതൊക്കെ കഴിക്കും ആ പച്ചക്കറി മീൻ പിന്നേയും കുഴപ്പി ല്ല മീൻ ഇറച്ചിയൊക്കൊണെങ്കി വറുത്ത് കഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാ
ആഹ് ആഹ് ഇവിടെ വല്യ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യില്ല അവ
ഓ ആഹ് ആഹ് അത് ശെരിയാ എനിക്കും ഇഷ്ട്ടോലട്ടോ പ ച്ചക്കറിയോന്നും വല്യ ഇഷ്ടവില്ല ഭയങ്കര മടിയാണ് പച്ചക്കറി കഴിക്കാനായിട്ട് പിന്നെ മടിയാ പിന്നെ വല്ല ദോശക്കൊക്കെ വല്ല സാമ്പാർ ദോശ ഇടലിക്കൊക്കെയാണ് സാമ്പാർ അങ്ങനെയൊക്കെ കഴിക്കുന്നതല്ലാതെ ഇതിനോട് വല്യ ഇഷ്ടവില്ല
ആഹ് വല്ല്യ താല്പര്യ ഇല്ല്യ
ആഹ് അതെ അതെ സത്യം പിന്നെ വേറെന്താണ് വീട്ടില് ഹസ്ബൻഡും കുട്ടികളും മാത്രേ ഉള്ളൂ മറ്റേ അച്ഛനമ്മയൊന്നുവില്ല അവരൊക്കെ വേറെയാ ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിക്കുവാ അപ്പൊ അത് കാരണം പിന്നെ കൊഴപ്പോല്ല ചെറിയ ചെറിയ എന്തെങ്കിലൊക്കെ വച്ച് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പോല്ല അങ്ങന വല്യ വല്യ പ്രശ്നങ്ങളില്ല അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുല്ല ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം
അതെതെ ഞങ്ങള് അച്ഛനും അമ്മയും രണ്ട് മക്കളാണ് ആഹ് അപ്പൊ എന്നാലും ഭക്ഷണത്തിന്റെ കാര്യത്തില്
പിള്ളേരക്കെതു ക്ലാസി
തീര് ആഹ് അവര് ഒക്കെ വല്യ വല്യ ആൾക്കാരായി
ആ ആഹാ ഓഹ്
ആഹ് ഒരാൾ ബിബി പഠിക്കണ് ബി ബി എ വിത്തെ ഏവിയേഷൻ അപ്പോ പിന്നെ എന്നാലും കല്യാണം അടുത്ത വർഷം ഇണ്ടാവും
ആഹ് പറഞ്ഞെച്ചേക്കാണോ ആഹ് ശരി ശരി എവിടെ പയ്യൻ അവിടെ തന്നെയാ നാട്ടിൽ തന്നെയാ
ആഹ് നാട്ടിൽ തന്നെയാണ് അവൻ ബാങ്ക് മാനേജറാ അപ്പൊ അവനൊരു ഗൾഫിൽ പോവാൻ ഒരാഗ്രഹം അപ്പൊ ഗൾഫിൽ പോയിട്ടുണ്ട് ഇനി വന്നിട്ട് കല്യാണം അവള് നേഴ്സാണ് അവള് ഇവിടെ ഉം ജോലിക്ക് പോന്നുണ്ട്
പ്പല്ല
ആഹ്
രണ്ട് കൂട്ടർക്കും പുറത്തു തന്നെ ജോലി നോക്കാലാ ഇപ്പം മോള് അടുത്ത് തന്നെയാ അടുത്ത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നേക്ക അവിടെ
അടുത്ത് ആഹ് പോണ ഓള് ഹോസ്റ്റലിൽ നി നിക്കുവാ
ആഹ് ആഹ് ഓഹ്
മോളും ഹോസ്റ്റലിൽ നിക്കുക മോളും ബി ബി എ വിത്ത്‌
ആഹ് നമ്മടെ പിള്ളേരൊക്കെ പിന്നെ ചെറിയ കുട്ടികളാ അതുകൊണ്ട് ആകെ വഴക്കും ബഹളോം തല്ല്പിടുത്തവും ആകെ നമുക്ക് പിള്ളേർ പോകുന്നവരെ സമാധാനം ഉണ്ടാവുല്ല അടി ഇടി ബ
അതെ ഇത് ഇപ്പൊ ചെറിയ മ മക്കളല്ലേ അത് സഹജം പക്ഷെ ഇതാ ഇവിടെ രണ്ടെണ്ണം വലുത് താണ് പറഞ്ഞിട്ട് കാര്യല്ല വന്ന് കഴിഞ്ഞാല് ചെറിയ മക്കളെക്കാളും കഷ്ടാ ആഹ് പിന്നെ ഒരാൾക്ക് ഒരാളെ കാണാനാ പറ്റൂല്ല പക്ഷെ കണ്ടാൽ എന്തെ
ആഹ് അത് ശെരിയാണുട്ടോ പിരിഞ്ഞിരിക്കൂല പക്ഷെ നേരെ നോക്കിയാ വഴക്കുവാണ്
അതെ അതെ
പിന്നെ ഭയങ്കര കൂട്ടുവാണ് നമ്മള് പഷെ എന്നാൽ ഒരാളെ ഇവര് രണ്ടെരൂടി തല്ല് പിടിക്കുമ്പോ ഒരാളെ തല്ലാൻ പോയാ മറ്റയാള് സമ്മതിക്കത്തൂല്ല അപ്പോ അതില് കയറി എടപെടും ഏഹ് പറ്റുല്ലാന്ന് പറഞ്ഞ് വരും
ആഹ് പിന്നെ പറ ഉം
പിന്നെ വേറെന്താണ് സിനിമക്കൊക്ക പോവാറുണ്ടാ
സിനിമക്ക് ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത് ലാ ഇപ്പോ പോവാറില്ല പോവാന്നില്ലാന്നല്ല അത് മഴ പിടിച്ചില്ലേ പിന്നെര് മടിയാ പിന്നെ പിള്ളേര് പോ
ഓ അതേ സത്യം സ്കൂള് തുറന്നെ പിന്നെ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ മഴയത്ത് എങ്ങും പോവാ തോന്നൂലല്ലോ
അതന്നെ വെക്കേഷന ആഹ് സമയത്ത്
പിന്നെ പണിയും കൂടി മഴയായപ്പോ തുണി അലക്കലും ഒണക്കലോക്കെ വലിയ പാടായില്ലേ ഇപ്പാ ഒണങ്ങി കിട്ടാൻ പാടാ എടുത്ത് വെയിലത്തിടാ നോക്കിക്കും അപ്പ മഴ വരും
വെയില് കാണുമ്പോഴേക്ക് ഒന്ന് പൊറത്തേക്ക് കൊണ്ട് ചുട്ടു ഞാനൊന്ന് വെയ് അ ഒന്നകത്തോട്ട് പോയി ഇച്ചിരി നേര ഒന്ന് നോക്കിയപ്പോത്തേ പൊറത്ത് നോക്കിയപ്പണ്ട് ആഹ്
അതന്നെ വല്യ പാടാ പിന്നെന്ന് വച്ചാ കഴിഞ്ഞ വർഷത്തെ അത്ര മഴയൊന്നുംല്ല മഴ ആയിട്ടില്ല തോന്നണു ആവശ്യത്തിനുള്ള മഴയൊന്നും കിട്ടിലല്ലോ ചെറിയ രീതിയിൽ പെയ്ത് പോയിന്നല്ലാ നല്ല മഴയൊന്നും ആയിട്ടൂല്ല
കേട്ടിട്ടില്ല ഇനി ഇല്ലാ ഇരിക്കട്ടെ അതാണ് പേടി ഉം ഇവിടെ അതുപോലെ കാറ്റ്ണ്ടായിരുന്നു ട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു മരക്കെ കടപൊഴിഞ്ഞ് വീണരുന്നു ഒറ്റ കാറ്റ് ഒറ്റ എടുത്ത് മറിച്ചിട്ട് മരങ്ങളും ബിൽ ഈ ഷീറ്റൊക്കെ ഇങ്ങനെ പറന്ന് വീഴയൊക്കെ ചെയ്ത്
എനിക്ക് തോന്നണ ആ മെയ് അവസാന ഒക്കെ ആയിപ്പൊ ഇതുപോലെ ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കൊറേ മറ്റേ കൃഷിക്കാര് വാഴയൊക്കെ നട്ടതൊക്കെ ഫുള്ള് പോയി ആഹ് ഭയങ്കര വിഷ ഒരുപാട് കൃഷി പോയി
ഉം
നട്ടതൊക്കെ പോയിന്ന് പറഞ്ഞ് മൊത്തം ആളുകൾ പരാതി സങ്കടൊക്കെ ആയിരുന്നു എന്നുച്ച പ്രതീക്ഷിക്കാണ്ട് ഈ കാറ്റൊക്കെ വീശുമ്പളെ പോവൊല്ലാ അതൊല്ലാ ഇതിങ്ങളി വിൽക്കാനായിട്ട് ഈ കായൊക്കെ ഒടിഞ്ഞത് കൊണ്ടുപോയ അതിനൊട്ട് വിലയും കിട്ടത്തില്ല പഷെ നമ്മള് കടയിൽ പോയി വാങ്ങിക്കുമ്പോ എല്ലാത്തിനും പൈസ ഒക്കെ കൊടുക്കണം കേക്കുന്നുണ്ട് കേ കേക്കുന്നുണ്ട് അവിടെ കേക്കുന്നില്ലേ ആഹ് പിന്നെ പിന്നെ എന്താണ് വിശേഷം പിന്നെ ഹ ഭർത്താവൊക്കെയാ വീട്ട് വീട്ടിലുണ്ടോ അതോ പോയി വരണോ ജോലിക്ക് പോയിട്ട് വരണോ
ഇല്ല ഇല്ല ജോലിയൊന്നുമില്ല ജോലി കഴിഞ്ഞു കഴിഞ്ഞു ഞാന് അംഗൻവാടി ടീച്ചറായിരുന്നു പിന്നെ സ്ഥിരല്ലായിരുന്നു സ്ഥിരല്ല
ഓ ഓ ആഹ് ആഹ്
ഓ അത് പഷെ നല്ലൊരു അടിപൊളി പണിയാണല്ലോ ഫുൾ ടൈം പിള്ളേർടകൂടെ ഒച്ചപ്പാടും ബഹളായിട്ട് ഇരിക്കായിരുന്നല്ലാ
പിള്ളേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മെരുക്കി എടുത്ത് ഞങ്ങള്‌ പാകപ്പെടുത്തി തരിയാണ് നിങ്ങൾക്ക് ഏഹ്
ആഹ് അവിടെ പിന്നെ സമയം പോകുന്നത് അറിയത്തേ ഉണ്ടാവില്ലല്ലോ പിള്ളേരുടെ കൂടെ ഇരി
അതിന് അതിന് സമയം ഉണ്ടാവില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒരോ മീറ്റിങ്ങായിട്ടും അങ്ങനെയായിട്ടുംക്കെ പോണ്ടേ സർവേക്ക് പോണം പി ഇരിക്കാനൊന്നും നേരണ്ടാവില്ല
ആഹ് പിന്നെ അതുമല്ല പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പൊ അവർക്കും കുറേ പണികളുണ്ടല്ലോ കുറെേ കാര്യങ്ങള് ചെയ്യാനും ഒക്കെ ഉണ്ടെന്ന് തോന്നണ് അംഗവാടി ടീച്ചർമാർക്ക് പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ ഓരോ രീതികൾ ഓരോന്ന് ഉണ്ടാക്കി കാണിക്ക
ഒരേ മാസത്തില് ആഹ് ക്ഷേ നടന്നില്ല. മയെ പറ്റി പാട്ട്, മഴക്ക് വരുന്ന അസുഖങ്ങളെ പറ്റി പിന്നെ, അങ്ങനെ നമ്മളെയ് മഴ, രോഗത്തെ ചെറുത്ത് നിൽക്കണ പറണം. ആഹ്. പിള്ളേർക്കല്ലാം പാട്ടല്ലെ. !
അതെ അതെ പാട്ട് പാട്ട് പാടണം ഞങ്ങള കുട്ടികളെ കൂട്ടത്തിൽ കളിക്കണം ആഹ
അതെ ഡാൻസ് കളിക്കണം ഒന്നൂടെ കുട്ടിയാവും
ആഹാ കസേരകളി ആ
ആഹ്
പിന്നെന്താ കുട്ടിളെ കൂടെ തന്നെ കളിക്കണ് എന്നാലല്ലേ അവർക്ക് നമ്മോട്
ഉംമ് ആഹാ അതെ അതെ എന്നാലും പിള്ളേർക്ക് ഇഷ്ടും ഉണ്ടാവൊള്ളൂ പിള്ളേർക്ക് വരാനും തോന്നണ്ടേ? മടി കൂടാതെ അല്ലെങ്കി പിന്നെ ഇൻക്കി പോണ്ടേന്നും പറഞ്ഞ് കെടന്ന്ക്കരയാൻ തൊടങ്ങും
അംഗനവാടില് വിട്ന്ന സമയത്ത് പിന്നെ ഞാൻ
അട്ത്തന്നെ ഒരഅങ്കവാടിണ്ട് രാവിലെ ബഹ്ളവാണ് പിള്ളേര് കരച്ചില് കുണ്ടാക്കാൻ വരുമ്പോഴ അപ്പഴത്തേക്കും അവര് അച്ഛന്റെം അമ്മേടെം കൂടെ തിരിച്ചു പോവാം വേണ്ടി കരച്ചിലാണ് ടീച്ചറ് ക്കെട്ടീട്ട് കൊണ്ടോണ പോലെ കൊണ്ടോണകാണാ ഞങ്ങൾടെ അവിടെ
ഞങ്ങള് വിടില്ല അമ്മമാര് പോവാം പറിയും ഞങ്ങള്‌വിട്ല്ല അവര് കൊറച്ചു നേരേണ്ടാവൊള്ളു
ആഹ അതെ അതെ ഉമ്
ആഹാ അതെ അതെ ഇതേ കുട്ടികള് വന്ന് ഞാനേ അവർക്ക് ചായേക്കിള്ളത് ഫുഡൊടുക്കട്ടെ വിളിക്കാട്ടോ പിള്ളേരേ പിള്ളേര് വന്നു
ആഹാ ഓയിക്കോട്ടെ ആയിക്കോട്ടെ ശെരി ശെരി ഓക്കെ ഓക്കെ